ഉം ഹലോ ആഹ് കേക്കുന്നുണ്ട് അവിടെ കേക്കു ക്കുന്നുണ്ടോ
ഇച്ചിരൂടെ സൗണ്ടിലൊന്ന് പറയാമോ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തോണ്ട് വിശേഷം ചോറൊക്കെ കഴിച്ചോ
ച്ചു.
ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല് സദ്യയോ ഇന്ന് എന്താ സദ്യയാക്കാൻ കാര്യം
ആ തറവാട്ട് വീട്ടിൽ ഇന്ന് ഗെറ്റുഗെദർ ആയിരുന്നു
തറവാട്ടുവീട് ഇത് ഓ.. എല്ലാ അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെയെല്ലാം കണ്ടല്ലേ
അതെ കണ്ടു
അയ്യോ സന്തോഷവാണല്ലോ ഞമ്മുക്കും എനിക്കും തറ എന്റെ തറവാട്ടിലും ഇങ്ങനൊരു ഗെറ്റുഗതർ വെക്കണോന്ന് ഇപ്പൊ പ്ലാനുണ്ട് പക്ഷേ എല്ലാരൂടെ ഒത്തു വരും ഇല്ല ഒരാക്ക് ഏഹ് ഈ വെക്കേഷന് നമ്മളങ്ങനെ പ്ലാൻ ചെയ്താ അപ്പഴ് പിന്നെ മഴയുംനേര- ത്തേവന്ന് എല്ലാരൂടെ എല്ലാ ഒത്തിരി വർഷൊണ്ട് കോവിഡ് സമയം കഴിഞ്ഞപ്പതൊട്ടേ ഒരാലോചനയാണ് ഗെറ്റുഗതറ് വക്കണോന്ന് ഉം നിങ്ങടെ എങ്ങനെ നമ്മടെ ഫാമിലിലെല്ലാരൂടെ വെക്കാവേണ്ടി ഒരു വല്യ ഫാമിലിയാണ് അമ്മേടെ ഫാമിലി ആ ആ നിങ്ങളങ്ങനെ എല്ലാ വിളി അ കൊറെ പേരെല്ലാം എടു വെളിയിലൊക്കെയാണ് എല്ലാരൂടെ വന്നാലല്ലേ പറ്റൂ ഉം പിന്നെ മ്മൾ വിചാരിക്കും വല്ല ആരേലും കല്യാണത്തിനൊക്കെ പോവുമ്പൊ കാണല്ലോന്ന് ക്ഷ അന്നാലുഎല്ലാരും എല്ലാ ചൂടൊത്ത്-
തറവാട് വീട് വല്യതറവാട് വീടാണോ
ആഹ് വല്യ പഴേ മോഡല് നാല്കെട്ടൊന്നുവല്ല ആഹ് തേകണക്കു ഒരു നൂ ഏകദേശം നൂറ് വർഷം പഴക്കൊള്ളൊരു വീടാ അതിനെ മെയിന്റെയിൻ ചെയ്ത് പൊളിഞ്ഞൊന്നും പോയിട്ടില്ല മെയിന്റെയിൻ ചെയ്ത് നിർത്തിയേക്കുവാണ്
ക്കെ ഒണ്ടാരുന്നോ
പത്താപ്പുരയും അറയും അങ്ങനെയൊക്കെഒണ്ട്
ഓ ഞങ്ങടെ നാല്കെട്ട
നാല്കെ- ട്ടാണല്ലേ ഓ നിക്ക്- ക്ക് നാല്കെട്ട് ഭയങ്കരിഷ്ടവ മഴയൊക്കെ വരുമ്പൊ അമ്മക്കതിന്റെ നടുക്ക് വന്നിരുന്ന മഴയൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കാല്ലെ
ഞങ്ങളുടെ റിലേറ്റീവിന്റെ അവിടെ എട്ട് കെട്ടുണ്ട്
എട്ട്കെട്ട്- ട്ടൊണ്ടോ അതിനെ കുറിച്ച് എനിക്കറിയ- ത്തില്ല നാല്കെട്ടൊക്കെ കണ്ടിട്ടുണ്ട് എട്ട്കെട്ട് ഞാൻ കേട്ടിട്ടൊണ് അയി അത്ര ഐഡിയില്ല എട്ട്കെട്ടിനെ-
ആ നമ്മുടെ കേരളത്തിന്റെ ആചാരം അനുസരിച്ച്- ട്ട് നാലുകെട്ടെന്ന്പറയുന്ന ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ളാണ് ഈ കെട്ട് കെട്ട് വീടുകളിലെ ഏറ്റവും ബേസികായിട്ടുള്ളാണ് നാലുകെട്ട് അതിനും മേളിളൊള്ള ഈ നല്ല ഭയങ്കര ആവും
സാമ്പത്തികോക്കെ ഒള്ളവര്
അതെ വളരെ വെൽത്തിയും ഭയങ്കര അത്യാവശ്യം ഒരു നാടിനെ തന്നെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടിയ ആ തരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു എട്ട്കെട്ട് നിർമ്മിക്കുന്നത് ഇത് അത് അവിടെ വന്നിട്ട് രണ്ട് ആ ന നടുമുറ്റം ഒണ്ടാവും
ഓ ഹോ ഹോ ഹോ
ആ നാലുകെട്ടിൽ നാല് റൂമാണല്ലോ ന്നാല് റൂമും ഒരു ഒരു നടുമുറ്റം പക്ഷെ ഇവിടെ വന്നിട്ട് ആ അതെ അതെ ആ ആ ഞങ്ങളുടെ വീട്ടില് ഇവിടെ തേക്കിനി യെല്ലാം ഉണ്ട് ഒരെണ്ണം പത്തായപ്പുര ആയിരിക്കും ഒരെണ്ണം അങ്ങന ഓരോന്നിനും ഓരോ ആ ആ റോളുണ്ട് നിട്ട് പിന്നെ ഇതിന്റെ ഏറ്റവും മുകളി ലാ വരുന്നതാണ് പതിനാറ് കെട്ട്
ഓ അങ്ങനത്തൊള്ള വീടണോ നിങ്ങട
ഞങ്ങടെ അത്രയൊന്നും അല്ല ഞങ്ങളുടെ ജസ്റ്റ് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു ആ നാലുകെട്ട് മാത്രമാണ്
ആങ്ഹ് ആങ്ഹ് ആ ഇപ്പഴും ആ വീട് ആ ആ ആ വീട്ടിലാണ് റ്റുഗദർ നട
അതെ അതെ അതെ ആ
എല്ല പിന്നെ അതിപ്പഴും മെയിന്റെയിൻ ചെയ്ത് താമസം ഒ ണ്ടോ ആരേലും.
ആ താമസം ഒണ്ട് എന്റെ ആ അമ്മേടെ ജ്യേഷ്ഠനൊക്കെ അവിടെയാ
ഹോ ഹോ ഹോ
മുത്തശ്ശിയൊക്കെ അവിടെ താമസിക്കുന്നെ.
ആണോ അതിങ്ങനെ മെയിന്റെ യിൻ ചെയ്ത് നിറുത്തിയേക്കുവാണ് അല്ലേ
അതെ ഈ സൂര്യകാലടി മനയൊക്കെ പറ്റി റ്റി കേട്ടിട്ടുണ്ട് കുറെ മനകളുണ്ട്. നമ്മുടെയൊക്കെ നാട്ടില് ഈ വരിക്കശ്ശേരി മന ണ്ടിട്ടുണ്ടോ പാലക്കാട് ഒറ്റപ്പാലം ഒള്ളയാണ് ഈ നമ്മുടെ മലയാളത്തി ത്തിലൊരു സിനിമ എ ണ്ടാരുന്നല്ലോ ദേവാസുരം
ഓ ഹോ ഹോ
ആഹ് അത് ത് ഷൂട്ട്‌ ചെയ്തത് വരിക്കശ്ശേരി മനയിലാണ് ഒറ്റപ്പാലത്തിനു വളരെ അടുത്താണ് ഈ പാല ക്കാട് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ഈ നോർത്ത് മലബാർ തെ വടക്കേ മലബാർ ഭാഗങ്ങളിലൊക്കെ ഇഷ് ഇഷ്ട്ടം പോലെ
നനകളുണ്ട് ആ് അത്ങ്ങനെ കേട്ടിട്ടുണ്ട്
അങ്ങനെ മലപ്പുറത്ത് ഒരു പ്രസിദ്ധമായൊരു മനയുണ്ട് മാനാത്ത് മന എന്തോണ്ട്. പെയ്ത അത് പതിനാറ് കെട്ടാണ്
ആ അതൊക്കെഇപ്പോഴും മെയിന്റയിൻ ചെയ്ത്
ആ അതിപ്പോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ നമുക്ക് പോയി സ്റ്റേയ ഒക്കെ ചെയ്യാൻ പറ്റാം ഉ അവിടെ ഈ ട്രഡീഷണൽ രീതിയിലെല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോ കോട്ടയത്തും ധാരാളം ഉണ്ട് എനിക്ക് സൂര്യകാലടി മന ഭയങ്കര ഫേമസ് ആണ് കേട്ടിട്ടുണ്ടോ
ആണോ അല്ല കേട്ടിട്ടില്ല
ഗണപതിഹോമം ഒക്കെ ഭയങ്കര പ്രസിദ്ധമാണ് അവിടുത്തെ ആഹ് അതുപോലെ അവിടെ യക്ഷിക്കാവൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പതില്ലാന്ന് തോന്നുന്നു ആ സൂര്യകാലടി മന ഭയങ്കര ഫേമസ് ആണ് അവിടെ ഈ താന്ത്രികവും മന്ത്രവാദം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കുറ
ആ ഇപ്പഴും അതൊന്നും ഇല്ലല്ലേ പണ്ട
അല്ലല്ല ഇപ്പോഴും അത് ഇപ്പോഴും അത് നല്ലോണം തന്നെ പോകുന്നുണ്ട് സൂര്യകാലടി മനയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കോട്ടയം ജില്ലയില് ഒട്ടനവധി ആയിട്ടുള്ളതുണ്ട്
ആണോ ആനോ അങ്ങനൊന്നും അറിയത്തില്ല നമ്മള ഇങ്ങനെ ഈ നാല് കെട്ട് വീട് തന്നെ എനിക്ക് ഇഷ്ട നമ്മളെ തറവാടൊന്നും അങ്ങനുള്ളതല്ല പിന്ന സാധാ ഓടിട്ട തറവാട പക്ഷെ അതിപ്പോഴും മെയിന്റെയിൻ ചെയ്ത് താമസം ഉണ്ടാവും നമ്മുടെ ആ ഫാമിലിയൊക്കങ്ങ് പോയി എന്നാല് ഇപ്പ ഇ റെന്റിന് കൊടുത്തിരിക്കുവാണ് ആ അത് അല്ല അങ്ങനെ കിടന്നാലേ കേടായി പോത്തില്ലേ
ഓ അങ്ങനെ ആഹ ഹ ഉ ഈ വീടുകളോട് ഇഷ്ടമുള്ള ആളാണോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേ
ആ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ ആ വീടുകള് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ മോഡല് വീടിനേക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടം പഴയ മോഡലുകൾ വീടുകളാണ് പഴയ രീതിയിലുള്ള പിന്നീ നാലുകെട്ട് വീടൊക്കെ ആണെക്കില് ആ കൂരയൊക്കെ പക്ഷെ കൂര വീട് കാണാനുള്ള രസവേള്ളു പിന്നെ നമ്മുക്ക് അതുകൊണ്ടൊരു യൂസ്ന്ന് പറഞ്ഞാൽ നമ്മള് ടെറസിന്റെ മോളില് തുണിയൊക്കെ വിരിച്ചിടുകയും ഗോതമ്പ് ണയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുവല്ലേ അങ്ങനൊന്നും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുകൊക്കെ ചെയ്ല്ലു കൂര വീടായ പിന്നെ അത്
ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ആ എനിക്ക് കേക്കുന്നില്ല ഹലോ ഹലോ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ എനിക്ക് കേക്കുന്നില്ല ഹലോ എനിക്ക് കേക്കുന്നില്ല ഹലോ ഹലോ ആ നിങ്ങള് പറഞ്ഞോ ആ എനിക്ക് നല്ലോണ്ണം കേക്കുന്നില്ല ഒന്നും കേക്കുന്നില്ല
കൊറച്ചൊന്ന് മാറിയി ക്കെ റേഞ്ച് എങ്ങാണം പോയോ ആ ഓ അത് വലിയ ആ ആണോ പിന്നെ എനിക്കേ ഈ കൂരയുള്ള വീടിനോട് അത്ര ആ- ഇഷ് ഇഷ്ടല്ല എനിക്ക് കാണൻ ഇഷ്ടവാ
അത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്
പണ്ടെല്ലാം ഓട്
പണ്ടുള്ളത് മാത്രമല്ല അതിന്റെ ഒരു ഏഹ് കാരണം കൂടെയുണ്ട് ഇപ്പം കേരളത്തിലെ ഒരു ക്ലൈമറ്റ്ന്റെ അതെ ക്ലൈമറ്റ്ന്ന് പറയുന്നത് എപ് എപ്പോഴും ആവ കാലവർഷവും എപ് ഇപ്പോഴും മഴയൊക്കെ ഉള്ളതല്ലേ ഇപ്പം മെ മേൾല് വെള്ളം കെട്ടി നിക്കാതെ അതൊലിച്ച് താഴോട്ട് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മള് കൂരവീടുകള് നിർമ്മിക്കുന്നത് അതൊരു ഏഹ് കാണാൻ ഭംഗിക്കപ്പുറം അതിനൊരു ഏഹ് യൂസും ഉള്ളതാണ്. ആഹ് വീണ്ടും കട്ടായെന്ന് തോന്നുന്നു എനിക്കൊന്നും കേക്കുന്നില്ല ഹലോ ആഹ് എനിക്കൊന്നും കേക്കുന്നില്ല ഹലോ എന്താണ് ആഹ് ഓക്കെ അല്ല പറഞ്ഞോ ആഹ് ആഹ് ഷീറ്റും ഒരു കൂര മോഡൽ തന്നെയാണല്ലോ അപ്പൊ എങ്ങനെ വന്നാലും നമുക്ക് ആ ഒരു സ്ലോപ്പ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കി ഏഹ് വെള്ളം കെട്ടി നിന്നിട്ട് അത് പ്രശ്നമാവുകയും ചെയ്യും അതാണ് കേരളത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെയാണ് നമ്മുടെ വീടുകൾടെ സംസ്കാരം വളർന്ന് വന്നത് ഹലോ ആഹ് പറഞ്ഞോ അതെ ഞാൻ വെക്കുവാണെങ്കിലൊരു കൂര വീട് തന്നെയായിരിക്കും ഞാൻ വെക്കുന്നത് അതാണ് എനിക്കിഷ്ടോം.
പഴേ വീട് മോഡലുകളാണ് ഇഷ്ടം ഇപ്പൊഴ്ത്തെ ഇപ് കണ്ടമ്പററി വീടുകളൊക്കെ ഉണ്ടല്ലേ
ആഹ് മിനിമലിസ്റ്റിക് വീട്.
ആ അതും ഇഷ്ടവാണ്
ആ എനിക്ക് അത് വല്ല്യ താല്പര്യം ഇല്ല
എല്ലേ നമ്മുടെ വീടെന്ന് പറഞ്ഞാലേ സൺസൈഡ് ഒക്കെ ഒള്ളതല്ലേ പഴയ മോഡല് വീട് ഇപ്പം സൺസൈഡ് ഒക്കെ ആരും അങ്ങനെ ഫാഷനല്ല പക്ഷെ സൺസൈഡ് വെച്ചില്ലെങ്കി മഴയത്ത് വെള്ളം എല്ലാം അടിച്ച്ഞ്ഞ്
ഉം ഇപ്പൊ സൺസൈഡ് ഇല്ലാത്തെ ആണോ ഫാഷൻ
ആ ഇപ്പ സൺ ഷെയ്ഡ് ഇല്ലാത്ത വീടാണ് ഫാഷൻ ശരി ഓക്കെ ഓക്കെ പിന്നെ വിളിക്കാം ഉ